ഹലോ കേൾക്കാമോ
ആഹ് കേൾക്കുന്നുണ്ട് എന്താ പരിപാടി
എന്താ പരിവദ്യേച്ച മോള്പ്പോ അംഗരവാടി വിട്ടു വന്നു അവക്കെ നുഡൽസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കയാണ് ഇനിയിപ്പം
ദാ തിന്നല്
ആഹ് നൂഡിൽസാ അങ്ങനൊന്നും ഇല്ല ചെലേപ്പന്ന് പ്പൊ നല്ല മഴെക്കെല്ലേ
ആഹ് അതെ അതെ നല്ല ചൂടോട്ക്കെ ന്യുഡിൽസൊക്കെ കഴിച്ചാലേ ചായിം ന്യൂഡിൽസ്ക്കെ കൂട്ടിയാ മതിയല്ലോ
അതിന്റെ ആവശ്യം ഇല്ല്യപ്പോര് ക്ക് അവടെ വൈക്ന്നരം തന്നെ ഓൽക്ക് പ്പൊഫുഡ് കിട്ട്ന്ന്ണ്ട് അതായത് നെഴ്സറി നമ്മള് അവര് കൊണ്ട് ണ്ടെരൊല്ലോ ആഹ് ഇങ്ങക്ക് ആന്നൊക്കെ ഒർമ്മല്ല്യാ നമക്ക് മറ്റേ നമ്മള് പൂമാവൊക്കെ കിട്ടാര്ഇണ്ടേര്ന്നു
തിന്നാനല്ലെ കിട്ടല്
ആഹ് അതെ പക്ഷെ അതൊക്കെ ഇപ്പ മാറി ഇപ്പൊ വൈക്ന്നേരം ഏഹ് പായസം എഹ് റാഗി ഇണ്ടാവൂലെ നമ്മളെ മുത്താരി എന്ന് പറയും അതിനോട് നല്ല പാ ആഹ് പാൽല് ഒക്കെ ചേർത്ത് ഏലക്കായിക്കെ ഇ ട്ട് നല്ല പായസം അല്ലെങ്കില് അവര് കൊറച്ച് എള്ള് അത്പോലെ ഇങ്ങൻത്തെ സംതികളൊക്കെ
ആഹ് നല്ല നല്ല പോഷകാഹാരം അല്ലേ ആഹ് അപ്പൊ ഉച്ചക്കൊക്കെ എങ്ങനാ അവിടെ ഫു ഫുഡ് കിട്ടോ
ഓഹ് ഉച്ചക്ക് കിട്ടും അവർക്ക് എങ്ങനിം ഇട്ത്തെക്കും എല്ലാ തിങ്കളാഴ്ചി പാല്ണ്ട് മൊട്ടയ്ണ്ട്
ഓഹ് പാലും മുട്ടീം നമ്മള് ആഹ് അംഗനവാടിയിലാകുമ്പോ ചെറ്യേ കുട്ട്യാ ക്ക് പോയാലൊന്ന് നന്നായിക്കോളൂല്ലേ നമ്മളെ വീട്ടിലാവുമ്പോ ഒറങ്ങുല്ല്യാ വെയ്ലത്ത് കളിക്കും ചെയ്യും
ക്കെകിട്ടൊയ് ഫുഡ്ഡിന് മെ നല്ല ഒറക്കം കി ട്ടും ഉച്ചക്കൊക്കെ ഒരു ഒന്നരക്ക് ആഹ് അതെയ് അതെ അതെ പി പി പിന്നെ അർഞ്ഞാല് പൊർത്തെറങ്ങി കളിക്ക്യും ഇല്ലെയ് മടിയൊന്നും ഇല്ല്യ മടി ഒന്നും ഇല്ല ഇപ്പൊ കൊറ് ആഹ് കൊർച്ചിസംപ്പൊ ഇവടെ ഇല്ല്യായ്രുന്നു എന്ന്ട്ട് വന്ന്ട്ട് ഓൾക്കങ്ങനെ മടിയോ കാര്യങ്ങളൊന്നും ഇല്ലെയ് ഇഷ്
ഏഹ് അങ്ങനെ പോവ്ന്ന്ണ്ടാ അതന്നെ വല്ല്യെ കിട്ടെലാ ചെലേ കുട്ട്യാള് പോവൂലല്ലോ മടിച്ച് ആഹ് ഇന്റെ എളാമന്റെ മോൾടെ കു ട്ടിണ്ട് അഹ് പോവുമ്പ എന്നും കരച്ചിലാ കരച്ചില് ഇങ്ങട്ടൊക്കെ കേക്ക് വേ ആഹ് അതാണ് നമ്ക് മ്മക്ക് അവ്ടെ അതാണ് അവ്ടെ ഇട്ട് വ വെരുമ്പളും ഒക്കെ ടെൻഷനാ ഉം അപ്പം ഇപ്പ എന്താ ഓര്ക്ക് പ്പ്മാവൊന്നും കിട്ടൂല
ആഹ് ആ പ്പുമാവിന് പകരാണ് ആഹ് അതെ അതെ ഇപ്പം ഇപ്പ എന്താറിയോ വീട്ട്ക്ക് കൊട്ത്തേയ്ക്കല്ല മക്ക ക്കക്കെന്നെ വയറ്റിലാക്കാ അത് അവിട്ന്നെന്നെ അവര് അവരെ കൊണ്ട് തി റ്റ മനസ്സിലായോ ആഹ് അതെ മറ്റ് അതെ ആഹ് ഓല് കയിക്കൂല ന്നട്ട് പിന്നെ വേറെ ആരേലും കഴിക്കെണ്ട്യെരും പണ്ടൊക്കെ അങ്ങനേര്ന്ന ഞാനൊക്കെ അങ്കനവാടി പോയ ടൈമില് അങ്ങനേയ്ന്ന് തൂക്കപാത്രം കൊണ്ട്ഇങ്ങനെ വെരലേയ്നി മ്മച്ചിയൊക്കെ അപ്പൊ ആഹ് അതെ ആഹ് അതന്നെ അതെ ഉം ചെലേപ്പറ്റെരു പായസൊക്കെണ്ടാവും തോന്ന്ണ്ട്ല്ലേ ചെലേ ദിവസങ്ങൾളൊ
അതെ അന്ന് ഇത്ര നല്ല ഫുഡ് ഇള്ളൊന്നും അന്നൊന്നും ഇത്ര ഒരു ലെവലിലൊന്നുംഇല്ല്യാ
ഇല്ല ഇല്ല ഇതൊക്കെ ഇപ്പൊ ഓരോ നമ്മളെ ഓരോ ഇതിനനുസരിച്ച് മാറി മാ റി വെരല്ലേ ഇപ്പഅഹ് നമ്മളെ ഗവൺമെന്റ് സ്കൂൾളൊക്കെന്നെ കണ്ടിലെ ഇങ്ങള് ആഹ് ബുധനാഴ്ചൊക്കെപ്പൊ കഫ്സ ബിരിയാണി ഒക്കെയാണല്ലേ ഇപ്പോ
ഓഹ് അങ്ങനൊക്കെണ്ടാവോ അതെങ്ങനെ അവിട് ത്തെ ആയമ്മാര് ഇണ്ടാക്കലേര്ക്കുംല്ലെ അംഗനനവാടിയിലെന്നെ ഇണ്ടാക്കൊ അല്ലെയ്ല്
ആഹ് അംഗനവാടില് അതെ അതെ അംഗനവാടില് ഇത്‌ ഇതിനായിട്ടൊരാളാണല്ലോ കാരണം ഈ മക്കളെ നോ ക്കാനും വേണ്ടിട്ടന്നെ നമ്മളെ ഹെൽപ്പർ ന്ന് പർഞ്ഞാട്ട് ഒരാള അവടെ ആ ഇണ്ടല്ലോ ആ അതെ അതെ
ഉം
ച്ചർക്ക് ഇവരെ പഠിപ്പിക്ക്ണ അങ്ങൻത്തെക്കെ ഡ്യൂട്ടി എന്നാല് ഇവര് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ
ഫുഡും കാര്യ
ആ ഒക്കെ ഇണ്ടാക്ക ആ ന്നട്ട് കൊട്ക്കാനൊക്കെ ഇവര് രണ്ടാളും കൂടിയന്നെണ് പോവ എന്നാലും പിരി ചെല ദിവസം അങ്ങോട്ട് ലീവ് ഒക്ക ഇണ്ടാവോലോ അങ്ങട്ട് ഇങ്ങട്ടൊക്കെ പക്ഷെ മക്കളന്താറിയോ നല്ലതാണ് എത്രയും നല്ലതാ പോണത് മടി ഇണ്ടാവര്ത് അതാണ് മെയിൻ
സത്യം മടി ഇണ്ടാവര്ത് മടി ഇണ്ടാവാതെ അങ്ങനെ പോയി കിട്ടണം ന്നാ നമ്മക്കും സമാധാനാണ് എല്ലാര്ക്കും സമാധാനാണ്ന്ന് മറ്റത് കരച്ചിലു ഇതു ആയാലെ എങ്ങനെ
മഴ ഇണ്ടോ ന്ന്
ആ നല്ല മയേണ് ഇപ്പ നാലീസക്ക ആയിട്ട് നല്ല മയേണ് ഇന്ന് രാവിലന്നെ ഭയ ങ്കര മൂടി കെട്ടലേനി
ആ ശരിയാണത് കാരണം ഇന്നൊക്കെ ഇര്ണ്ട പോലെ അല്ലെ നമ്മളൊരു ഒരു അങ്ങൻത്തൊരു പ്രതീതി ഇനിയിപ്പോ മക്കള് സ്കൂൾട്ട് വര്ണം ന്നാലെ ടെൻഷന ആവ
ആ അതാണ് ആവുന്നെ ഈ നടന്ന് വരുന്ന കു കുട്ടിയളൊക്ക ആവുമ്പളേ പേടിയാണ് വരുമ്പ എന്തേലും തെ തെങ്ങുമ്മന്നോ ഇത് മന്നോ ഒക്കര് പേടിയ നമ്മക്ക് ഈ ടൈമില്
നിക്ക്ണോട്ത്ത്
ഓ ഇത് ഇതരു മലന്റെ മൊ ഗൾലോ മലന്റെ മൊഗൾ ആ മലന്റെ മൊഗൾലാവുമ്പ നമ്മക്ക്
ല്ലല്ലോ അല്ലെ
ഇല്ലല്ല അങ്ങൻത്ത മണ്ണിടിച്ചില് അങ്ങൻത്തെതല്ല അതേപോലെ വെള്ളും കേറൂല പ്പം മലന്റെ ഇവടായനോണ്ട് വെള്ളും കേറൂല പിന്നെ മണ്ണിടിച്ചിൻന്ള്ള അങ്ങൻത്തെരു കുന്നല്ല അല്ലല്ല ഒരു കൊർച്ചൊരു നേര പ്പായ രീതിയില്ള്ളെ ആ അങ്ങൻത്തതാണ് പിന്നെ റബ്ബർ മരങ്ങളും ഇതൊക്കെണ്ട് അതൊക്കെണ് പേടി അതൊക്കെ എങ്ങാനും മഴത്തൊക്കെ വീണാലേ പിന്നെ പണ്ടൊക്കെ ഓട് വീടേനി
ആ അത്
ഓട് വീട് ആവുമ്പ ടെൻഷനേനി ഈ ഓട്മക്ക് വികോന്നുള്ളരുത്
പർഞാല് വല്ല്യ ഒറപ്പില്ലാത്ത സംഗതിയാണ് നമ്മള് പൂളന്റെ പോലെക്കെണെ
ആ അതെ അതാണ്ട് ഒടിഞ്ഞാണ്ട് വികോയ്‌ ഇതാണെങ്കി വല്ല്യ വല്ല്യ മരങ്ങള പ്പം അപ്പ അയിന്റെ കൊമ്പും ഇതൊക്കെ അങ്ങട്ടും ഇങ്ങട്ടും പടർന്ന് പിട്ച്ട്ട്ണ്ടാവ അപ്പ അഴിന്റെ ഏതെലു ഒന്ന് എവിട്ക്കെലും വീണാലും മതിയേ ഉം
കൂടല്ലേ ഒരു മര ക്ക്നല്ലെ നമുക്ക് അത്യാവശ്യം നല്ലതിൻള്ളെ ഒരു വരുമാനള്ള സാധനല്ലേ അപ്പ അതങ്ങനാരു വെട്ടാനും കാര്യങ്ങൾക്കെ നോ
ളല്ലേ അപ്പം നമ്മളങ്ങനെ വെട്ടിടൊന്നുല്ല വേണ്ടാത്തതില് ആ
ഓരോ കൊല്ലും അതിന് വളമ ഇട്ട് പിന്നെ ഇങ്ങനെ വെ എല്ലാ നമുക്ക് മഴത്ത് ഇത് വെട്ടാം പറ്റൂലല്ലോലെ റബറും
ഇല്ല ഇല്ല മഴത്ത് വെട്ടാം പറ്റൂല ഇത്പ്പ നമ്മള് എന്താ ഈ കവറും ഇതൊക്ക ഇട്ട് ട്ട് മഴക്കാലത്ത് വെട്ട്ണ് ണ്ട് അതായത് നല്ല മഴ അല്ല ആ ന്നട്ട് ആ പാല് വെ വെട്ട്ന്ന ടൈമില് നമ്മള് ആ അതെ നമ്മളരു കീസൊക്കെ ഇട്ടാട്ട് അത് മറക്കും ഇവടെ പണ്ട് ഇപ്പച്ചി മറ്റേ ഇങ്ങനെ ഇത്പ്പോ ഒട്ടുപാല ഇട്ക്കല് പണ്ട് മറ്റേ ഇങ്ങനെ മെഷീൻൽ ഇട്ടാട്ട് നമ്മളൊരു ഷീറ്റ് ആക്കോല്ലോ അതും ആ
ചിണ്ട് തോന്നോണ്ടു
ആഹ് അതെ ആ മെഷീൻണ്ട് പക്ഷെ കുറച്ച് കഷ്ടപ്പാട് കഷ്ടപ്പാടാണ് നമ്മുക്ക് അത് ഏഹ് അതായത് നമ്മളാ ഒട്ടുപാല് ആഹ് അയ്ത് റബ്ബർ വെ ട്ടി ആ ഒരു ടൈമിലല്ലെ നമ്മളാ പാലൊക്കെ പോയി ഇഡ് കള ക്റ്റ്‌ ചെയ്യണം ന്നട്ട് ഇതാക്കിയിട്ട് അങ്ങനെ അടിക്കണം
ആഹ് അതെ അത് നല്ല പണിയാണ് കാരണം വേറൊരു പണിക്ക് പോകുന്ന ഒരാൾക്കാണക്കി അത് പറ്റൂല ഇത് ഇതിനാ
ക്കൂല ഇവിടെ ആഹ് അതാണ് ഇതിനായിട്ട് നിക്കും വേണം ഒരു രണ്ട് മൂന്നാല് പണി ക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖത്തിലൊക്കെ ചെയ്യാം ഇത് ഒരാള് മാത്രം ഇതിനായിട്ട് ഇട്ട് നിക്കുമ്പളേ എന്താ ഈ ഒട്ടുപാലൊക്കെ ല്ലേ നടക്കുവൊള്ളൂ
ഒട്ടുപാലാക്കിട്ട് ഒണക്കിയിട്ട് ഒന്നായിട്ട് കൊടുക്കുക
ഉം ഭയങ്കര ഭയങ്കര സ്മെല്ലാ ഈ ഒട്ടുപാലിനെ ക്കാളും സ്മെല്ലാണ് മറ്റേ ഈ തനി പാലെടുക്കുമ്പോളെ ഭയങ്കര സ്മെല്ലാണത് ആഹ് അത് ആഹ് അതെ അത് നല്ലം ഒണങ്ങിയാല് പ്രശ്ന ഇല്ല പക്ഷെ ആ ഒണങ്ങാതെ ഒരു വെള്ളത്തിന്റെ ആ ഇത്ണ്ടെങ്കില് ഭയങ്കര സ്മെല്ലാ ആഹ് ചെലപ്പോ വീട്ടിക്കൊക്കാരേലും വരുമ്പോ ആഹ് ആരെലും ചോയിക്കും അതാണ് ഇത് നമ്മള് ചിലപ്പോ ഈ വീടിന്റെ അടുത്ത് തന്നെ വെക്ക അപ്പൊ ചെലപ്പോ ആരേലും വരുമ്പോ പറയും അപ്പ ഭയങ്കര സ്മെല്ലുണ്ടല്ലോ എന്താ മണക്കണെ ചോദിച്ച നമ്മ നമുക്കിത് ചെലപ്പം ശീലായിണ്ടാവേ ആഹ് അതെ പൊറത്തുന്നൊരാള് വരുമ്പളാണ് ഇത് ചോയിക്ക എന്താത് സ്മെല് എന്നുള്ളത് ഉം ഏഹ് പക്ഷെ നല്ല പൈസ ട്ടോ നമ്മള് കൊറച്ച് വിറ്റാലന്നെ ഫുഡ്ന്നപ്പം ഇന്ന് ഇപ്പൊ വെള്ളിയാഴ്ചല്ലേ നാ നെയ്ച്ചോറും ആഹ് അതേപോലെ ഇറച്ചിക്കറിയും ഉണ്ടാക്കി
ഓഹ് ഓക്കെ അപ്പൊ വെള്ളിയാഴ്ച എല്ലോടത്തും അങ്ങനെ തന്നെയാണല്ലേ നമ്മളൊക്കെ വിചാരിച്ചിട്ടോ ആഹ് അതന്നെ വെള്ളിയാഴ്ച ന്നാതി മീനും കിട്ടൂല്ല
ആഹ് ആഹ് അതാണ് മെയിനായിട്ട് ഇറച്ചിന്റെ ടൈം അല്ലേ അവടെന്തെരുന്നു
ഇവടെ ഇന്നിപ്പോ പ്രത്യേകിച്ചൊന്നുല്ല ഞാൻ ചെറു പർക്കറി ഇണ്ടാക്കി പിന്നെ ഞാൻ തന്നെയുള്ളൂ മക്കളൊക്കെ പോയാ പിന്നെ ഞാ തന്നെ ഒള്ളൂ അവര് ഉച്ചക്ക് ഞാൻ വല്ലാതട്ട് ആക്കൂല ആഹ് ആഹ് അതെ ഓല് പിന്നെ ഇസ്കൂളന്ന് വന്നണ്ടാവും ഇനി വന്നിട്ടന്തെങ്കിലൊക്ക ആയിട്ട് രാത്രിക്കാണോ കാര്യായിട്ട് നോക്കും ഉച്ചക്കെ അങ്ങനട് ഒപ്പിക്കും
ഏഹ് നല്ല കടക്കടുത്തുണ്ടെങ്കില് നല്ല പയംമ്പൊരിയോ സമൂസയോ ഒക്കായിട്ട് എണ്ണക്കടികള് കൂട്ടണം മറ്റേതല്ലേ മഴ എന്നിട്ടയിനൂടെ നല്ലൊരു കട്ട പാൽച്ചായിം അതേപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും സ്നാക്
പാൽച്ചായും പിന്നെ ഇത് എന്തെങ്കിലും ഒന്നും വേണ്ട ചിപ്സ് കിട്ടിയാലും മതി നല്ല ചിപ്സ് ഇണ്ടെങ്കി നല്ല അ ടിപൊളിയായിട്ട് തിന്നാലോ ഇപ്പൊ പൊരികളൊക്കെ മക്കക്ക് കൊടുക്കണാട്ടി നല്ലത്
ഇത് രസാണ് വീട്ടിലൊക്കെ വെറുതെരിക്കാണെങ്കി നല്ല രസാ ഈ ക്ലൈമറ്റ് അങ്ങനെ നോക്കി യിര്ന്ന് ചായന്തൊക്കെ കുടിച്ച് അതെ അങ്ങനെ കഴിക്കാൻ വേണം ഈ ക്ലൈമ റ്റാവുമ്പം ആഹ് ഭയങ്കര വെശപ്പാ വെശ്പ്പ് ഇങ്ങനെ ഇണ്ടാവും എന്തേലും തിന്നണം എന്തേലും തിന്നണം തിന്നണം എന്നുള്ളൊരു
അതെ അതെന്നെ മയത്തൊക്കെ റ ഏഹ് റൈഡും പോണം അല്ലേ നൈറ്റൊക്കെ നല്ല രസാവും കാരണം അങ്ങനെ കുട്ട് കുട്ടികളൊന്നും ഇല്ലാതൊക്കെ പോണം അപ്പൊ നല്ല എവിടെയും പോയിര്ന്ന് കട്ടൻ ചായക്കെ കുടിച്ച് അത് തന്നെ ആഹ് ശരി ആഹ് അതെ ആഹ് അതെ അതെ ആഹ് അതെ ഞങ്ങള അവിടെ ഉണ്ടായിനി ഒരു കോറി ഓഹ് പറയാണ്ടോ കഴിഞ്ഞ കൊല്ലം ഞങ്ങ ഇതേപലെ അനയത്തിമാരൊക്കെ വന്ന ഏട്ടത്തി എല്ലാവരും വന്നടൈമില് ഞങ്ങളട് പോയി ജസ്റ്റ് വെറുതെ പോയതാ. പക്ഷെ അവിടെ എന്തോര് ആ കോറീക്ക് വെറുതെ പോയതാ അപ്പൊ പോയപ്പോ ഞങ്ങള് വിട്ട്ന്ന് നോക്കിയപ്പോ അവിടെ കാണാ വലിയൊരു ഓക്കയല്ല കാരണം അതിന് മുന്നന്നെ അവിടെ ഇൻസ്റ്റയിൽ ഇങ്ങനെ അവിടെ നല്ലൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കത്തീനി അപ്പൊ അത് കണ്ട് പോയതാണ് ആഹ് അതെ പിന്നെ ഞങ്ങള് ജസ്റ്റ് ഒന്ന് അടുത്തിക്ക് പോയപ്പോ അപ്പോഴല്ല അവിടുത്തെ വെള്ളച്ചാട്ട
വെള്ളച്ചാട്ടംല്ലേ ആഹ് രസ അതിന്റെ അടിൽ ആഹ് അങ്ങനെണ്ട് നമ്മൾ ഈ ദൂരത്ത നിന്ന് വെള്ളം കണ്ടാല് അത്ര ശക്തിയ ഉണ്ടന്ന് നമുക്ക് മനസ്സിലാവൂല്ല അടുത്ത് പോയി നോ ക്കുമ്പോ നല്ല ശക്തിയിലേക്കാരം, മേത്തക്കൊക്കെ വരുന്നത് ഭയങ്കര ശക്തിയിലേരിക്കും. ആഹ് അപ്പൊ ഒരു രസാ വെള്ളത് പക്ഷെ നമുക്ക് പേടി വാണ് ട്ടൊ, കുട്ട് കുട്ടികളൊന്നും കൊണ്ട് എന്തായാലും പോകരുത് എങ്ങാനും വൈദ്യു വീണാലോ ഇതായാലോ അത് മതിയാവും. ഉം പേടയാണ അങ്ങനെ പോണ ഒരു കാര്യം ആഹ് അതെ ഇല്ല നീന്തല് പഠിച്ചില്ല എവിടെ കൊളം തൊന്നും ഇല്ല ലാങ്ങാടിയിലൊക്കെ ഉള്ള പിന്നെ അവിടുക്ക് പിന്നെ നമ്മള് പോവില്ലല്ലോ? ഉം അതെന്തായാലും പഠിക്കണം. അതൊക്കെ പഠിക്കണം, ഉം ഇൻക്ക് വെള്ളത്തിനോടൊരു പേടിയാ ചില ടൈമില്
ഏഹ്
ആഹ് ഇൻക്ക് ഇങ്ങനെ ആഹ് വെള്ളത്തെ മൂന്ന ന്നാലട്ടം നീന്തം പഠിക്കാനും വേണ്ടി ഇറങ്ങിയിട്ട് ഞാൻ മുങ്ങീണ്. ഒരു ടെൻഷന ഇൻക് ഇപ്പൊ പഠിക്കാനെ ആഹ് അങ്ങനെ പഠിച്ച ഞാന് ഇതേപലെ ചങ്ങാഴ്ച്യാള് പഠപ്പിച്ചരാർഞ്ഞട്ട് ന്നാണ്ട് എർക്കും അങ്ങനാണ്ട് മുങ്യാണ്ട് പോവേ
പിന്നെർഞ ഈ സ്വിമ്മി പൂളിലൊക്കെ നമ്മള് പോവല്ലോ അപ്പൊ തന്നെ നമുക്ക് നീന്തൽറിഞ്ഞാലൽീ എന്ന് വിചാരിക്കും കാരണം എല്ലാരും ചിലപ്പോ നമ്മളെപ്പോള്ളരൊക്കെ നീന്തണ്ടാവും.
സത്യം അത് ഓൽക്കൊക്കെ വേണങ്കിൽ അവിടെക്കെ കൊളം തൊക്കെ ഉള്ളൂല്ലേക്കാരം. ന്ന ഇനിക്കൊന്നും ഇവിടെ കൊളൊന്നുല്ല.
എനിക്കൊക്കെ എന്നെ സംബന്ധിച്ച് കാര്ണ ഉമ്മച്ചി അന്ന് ആ പ്രായത്തില് വീടൂല്ലായിരുന്നു. ഭയങ്കര പേടായിഞ്ഞു ഞങ്ങളന്ന് വീടൂലായിരുന്ന്, അന്നാ എപ്പോഴും ചിയോട് പറയും ഇപ്പളും നീന്തല് പ ടിച്ചില്ലന്ന്. അയ് ഓഹ് ഇന്നായിക്കോട്ടെടാ വിടിക്കാട്ടോ.
ആഹ് ശരി ഉം
ആഹ് ശരി ന്ന കട്ടാ
ഹലോ
കട്ടാക്കിയാളാ
ഇത് കട്ട ആവുന്നില്ലല്ലോ
എന്താറീല? ഞാനിവിടെ കൊറേ ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്ന് പവറോഫ് ചെയ്തോക്കൂ ട്ടോ?